ഗുഡ് മോണിംഗ് എ വിശേഷം?
നല്ല വിശേഷ ഉം പിന്നെ എന്താ പരിപാടിയൊക്കെ.
പരിപാടി എന്താ രാവിലത്ത കഴിഞ്ഞു ഉച്ചക്കത്തെ ല ള്ള പ്രിപ്പറേഷനിൽ ഇങ്ങനെ നടക്കണ്.
അതെല്ലേ ആഹ് അപ്പൊ ഞാ അതെ അപ്പൊ സാ സാമ്പാറാണെങ്കിൽ സാമ്പാറാണെങ്കിൽ സെയിം പിച്ച്.
ഇന്ന് അവിടയും സാമ്പാറ സാമ്പാറാണെങ്കി രണ്ടു മൂന്ന് ദിവസത്തിന് ഇനി കറിക്കു പിന്നെ ഞാനും മോളും ഒറ്റക്കാണ് ആഹ് ഞാനും മോളും ഒറ്റക്കാണ് അപ്പൊ പിന്നെ വെച്ച് കഴിഞ്ഞാല് സാമ്പാറെല്ലാം പ്രശ്നങ്ങളൂടെ വരുമ്പോ പിന്നെ തായ അത് അത്യാവശ്യം ക്വാണ്ടിറ്റി വരും അപ്പൊ ഇനി രണ്ട് മൂന്ന് ദിവസത്തിന്
ലും വരും. പിന്നെ നമ്മള് ഞങ്ങള് വീട്ടിലുണ്ടെങ്കിലാണ് അതിൻ്റെ റീഫ്രഷ്മെന്റ് കൂടുതൽ ണ്ടിരിക്ക അല്ലെങ്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുല്ലേ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങക്ക് ഇന്ന് സാമ്പാർ കക്ക കക്കയിറച്ചി കിട്ടിട്ടുണ്ട്. ഇവിടെ സുലഭമായി കി ന്നുമല്ല പക്ഷെ ഞങ്ങളൊരു യാ യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്ത പറയാ ആഹ് ആഹ് റോഡ് സൈഡിൽ കണ്ടപ്പോ അങ്ങനെ ഇഷ വണ്ടി നിർത്തി വാങ്ങിച്ചതാ. അല്ലാതെ ങ്ങ
അത് എറച്ചിയായിട്ട് കിട്ടിയോ അതോ പിന്നെ തക്ക വാങ്ങിച്ചിട്ട് ക്ലീൻ ചെയ്തോ
ഏയ് കക്ക എറച്ചി മാത്രയിട്ട്
ആഹ് അങ്ങനെങ്കി സുഖ ആ അല്ലെ മറ്റേതാണെങ്കി തീരെ ഇണ്ടാവൂല പറയ് ഞാനൊരു പ്രാവശ്യ
ആ പക്ഷെ അതൊന്നും അതെ അതൊന്നും യൂസ് ചെയ്യാനൊന്നും അറിയില്ല പക്ഷെ നമുക്ക് ഇഷ്ട ക്കാനിള്ളത്
എനിക്ക് ആ എനിക്ക് കാക്കേൻറതായിട്ട് നമ്മൾ അത് നിറച്ചത്ണ്ടാക്കുംല്ലോ ഇവിടുന്ന് ബീ സൈഡന്നൊക്കെ
അത് ക അത് കല്ലമ്മക്കായല്ലേ ആ പിന്നെ തീർച്ചയായും ആ അണ്ട് കക്ക ഇറച്ചി ചെറുതാ ചെറുത് ചെറുത് നമ്മുടെ പുളിങ്കുരുവിനേക്കാളും ചെറുതായിട്ട് അങ്ങനെ ഉണ്ടാവുക നല്ല വലുതൊക്കെ പുളിങ്കുരുന്റെത്രെക്ക ഉണ്ടാവും ഉംഹ് കബാ കല്ലുമ്മക്കായ കുറച്ച് നീളത്തിൽ അങ്ങനെ അല്ലേ
ആഹ് ഞാാന അത് വാങ്ങിച്ചിരുന്നു ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ കക്കന്ന ഞാൻ കഴിച്ചിട്ടില്ലട്ടോ ഞാൻ കല്ലുമ്മക്കായ വാങ്ങിച്ചിട്ടുണ്ട് ആ ആഹ് അത് ഞാന് ആ എനിക്കും കിട്ടലന്നില്ലേ ഞങ്ങളിതേപോലെ ബീച്ചിലൊക്കെ പോണ സമയത്ത് ആ ഭാഗത്തിന്നൊക്കെ അങ്ങ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് അത് ആഹ് വീട്ടില് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത പിന്നെ ഒന്നും ഉണ്ടാവൂല്ല
അതെ അത് ശരിയാ പിന്നെ അത് അതിനെപ്പറ്റി കൂടുതലായിട്ട് എപ്പോഴും ആ കിട്ടുന്നവർക്കാണ് അത് ഏതാ നല്ലത് ഏതിലാ ഉണ്ടാവുക എന്നൊക്കെ അത് അറിയുള്ളൂ നമ്മളെപ്പോലെ വല്ലപ്പഴും കിട്ടുന്നവർക്ക്
അറിയില്ല അപ്പ നമ്മൾ അവര് പറയുന്ന വിശ്വസിച്ചണ്ട് വാങ്ങ് പോരും ചെയ്യും വീട്ടില് പിന്ന പോയി നമ്മളാ പരിസരത്തു കൂടി പോകൂലല്ലോ
അതെ പിന്നെ ഹോട്ടലിന്ന് വാങ്ങിച്ചു കഴിക്കാം അപ്പ പിന്നെ കൊഴ പ്പില്ല പറ്റിക്കൂല്ലല്ലോ ആ അതെ മ്ഹ് പിന്നെ അപ്പൊ ലഞ്ചിനുള്ള പരിപാടി
ലഞ്ച്നാ സാമ്പാർ കഴിഞ്ഞു ഇപ്പൊ മീന് കട്ട് ചെയ്തോണ്ടിരിക്കണ്
ത്തിലാണ് അതുകൊണ്ട് അതിന്റേതായ എല്ലാ അലസതയും എൻന്റെലുണ്ട് എന്റെ ത അലസതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ കുളിക്ക നനക്കാനും എന്തിന എല്ലത്തിനും ഒരു ആ
നേരത്തെ കാലത്തു കു
കുളിക്കല് തന്നെ അതെ ലഞ്ച് അവ ടേ ബിളില് വെയ്ക്കുമ്പോൾ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എനിക്ക് കുളിച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാ ഞൻ ഇപ്പ വരാന് പറഞ്ഞു ഓടി പുട്ട് ടെൻ മിനിറ്റ്സ് ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ്ട്ട് വരും എന്നിട്ടാണ് ഭക്ഷണം കഴിക്കാൻ ഇരിക്ക അതേ ചെയ്യില്ലാ അതാണ് സ്വാഭാവികം നമ്മളെ വീട്ടിലെന്നും നമ്മള് കുട്ടികളല്ലേ അതെത്ര ഏജിഡ് ആയാലും നമ്മളെ ഫാദറും മദറുംള്ള സമയത്ത് നമ്മള് കുട്ടികളാ ആഹ് ആ
ഉം മിയമോള് എന്റെ മോള് പറയും എന്നിട്ട് പിന്നെ ഉമ്മി ച്ചി അവിടുന്ന് എല്ലാതും എടുക്കുവല്ലോ ഇവിടെ വന്ന എന്താ ഉമ്മച്ചി ഇങ്ങനെ കിട കിണേന്ന്
അഹ ഹാ ആ ഹ് ആ അത് നമ്മുടെ അതവിടെ നമ്മുടെ ബേസിക് ക്യാരക്ടർ വരണാന്ന് കുട്ടിക്ക് മനസ്സിലായിട്ടില്യാ ആ ഹാ ആ ചുമതലകള് ത്തരവാദിത്തങ്ങളാണ് നമ്മളെ ശരിക്കും എല്ലാം പ്രാപ്തരാക്കുന്നത് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് കുറവാണെങ്കിൽ നമ്മളതിനനുസ വച്ച് ലൂസ ആയി പോവാണ് സംഭവം ഹലോ പിന്നെ നമ്മുടെ ഉമ്മമാര് എപ്പോഴും ആ കേക്കണ്ട് അതെ ആ അവരുടെ മുന്നിൽ നമ്മളും കുട്ടികളായി പോവാ എത്ര വലുതായി കഴിഞ്ഞാലും അ നമ്മുടെ വിചാരം എന്താ ആ ഉമ്മാടെ കുട്ട്യല്ലേ ഞാൻ
ആ അങ്ങ ആ ആ ഞാനൊരു മുയൻ മോ മു മ മാ റി യാ അപ്പൊ മ് ഉമ്മുമ്മ ങ്ങോട്ട് നോക്ക് മ്മ്‌ച്ചി അവിടുന്ന് എല്ലാതും ഉണ്ടാക്കും വ്ടെ വന്നാ മടിച്ച്യാണ് റ്യ യോള് മ്മ റിം പിന്നെ അത് മമ് മ്മമ്മിം മ്മമ്മാന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാല് അതേപോൽത്തന്യാണ് മിയാ ആ അയിനി അണക്കിപ്പോ മനസ് ലാവൂല കുറച്ച് കൈല്ല കൈകനെ കഴിഞ്ഞ് ഈരു വലിയട്ടി നീയല്ലേ കല്യാണം കഴിച്ചൊക്കെ പോക്മ്പ അപ്പളേ ചെയ്ഞ്ച്സ് മനസ്സിലാവുള്ളൂന്ന് പറയും മോളോട്
പക്ഷെ ഇപ്പൊക്കെ മാറി ഇപ്പൊ നമ്മള് എന്താ പറയാ നമ്മള് ഇപ്പത്തെ ജനറേഷൻട്ടോ അവർക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെയണാണ് അവരുടെ ലൈഫ് എന്ന് പറഞ്ഞ ആ പിന്നെ ആ പേരന്റ്സും അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ ഹസ്ബൻഡ യലും കിച്ചണിലും ഒക്കെ എല്ലാം ഷെയർ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ള അതെ
പറഞ്ഞാല് പിന്നെ ഒരു വീട്ടിലെ എടുക്കാനായിട്ട് കൊണ്ടുവരുമല്ലോ വി
ആണല്ലേ എനിക്ക് അങ്ങനെല്ല പക്ഷെ ഹസ്ബൻഡ് നന്നായിട്ട് തുമ്മാെ സഹായിക്കുന്ന ആളായിരുന്നു എപ്പോഴും പറയുംട്ടോ അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെണ്ടല്ല അപ്പൊ ഞങ്ങൾ ഒറ്റക്കായിരുന്നപ്പോ ആള് എങ്ങനെ വയലിനെന്തായാലും ചിക്കൻ ക്ലീൻ ചെയ്യാനോ ഇപ്പോ തന്നെ എനിക്ക് ഭയങ്കര കൊറേ ടൈം വേണം അതിന് ഇങ്ങനെ നുള്ളിപ്പറിച്ച് നുള്ളിപ്പറിച്ചൊക്കെ എടുക്കണങ്ങനെ അപ്പൊ ഇപ്പോ ഇല്ല എനി ക്കെ പക്ഷെ അതില് ഇങ്ങനെ ഒരു റണ്ട് സാധനൊക്കെ ഉണ്ടാവൂല്ലേ അപ്പ എല്ലാം കളഞ് കളഞ്ഞഞ് കളഞ്ഞഞ് നെയ്യ അതൊക്കെ കളഞ്ഞ് കുറേ നമ്മക്ക് അതെ ചിക്കൻ കഴി തന്നിട്ട് ഞാൻ ഷോപ്പ് ലേക്ക് പോവുളെന്നു എന്ന് പറഞ്ഞിട്ട് ആളെ എന്നെ മാറ്റി നിർ ത് കഴിയണ്ട പിന്നെ ക്ലീനിങ് ആൾക്ക് ഭയങ്ക ഇഷ്ടല്ല ആളുടെ ക്ലീനിങ് ഭയങ്കര പക്കയാണ് ഭയങ്കര പെർഫെക്ഷന ആണ് അതെ പക്ഷെ നമുക്ക് സൺഡേയ്സിലേക്കെല്ല കിട്ടുള്ളൂ ഷോപ്പ് ഒക്കെ ഉള്ളപ്പോ നമുക്ക് സൺഡേയ് പ്ലാനൊക്കെ കി ട് ട്ടു ള്ളൂ അല്ലതാണ്
ആ ഞങ്ങള് പിന്നെ ഹസ്ബൻഡറ് എപ്പ ഞങ്ങള വെ കഴിഞ്ഞാല് ഇപ്പൊ ഇപ്പം വീട് മാറിട്ടുള്ളു ഇപ്പൊ ഏകദേശം ഒരു വർഷം ആവണേ ഉള്ളൂ അപ്പൊ മറ്റേ തറവാട്ടിലാവകുമ്പോ എല്ലാരും കൂടെ ആവുമ്പോ ഒരങ്ങനെ കിച്ചണക്ക് വരുംന്നുമല്ല
ഇല്ല അത് എപ്പ പറയൻ ആൾക്കാരുണ്ടാകും അതിപ്പോ ജസ്റ്റ് നമ്മുടെ നൈബർഹുഡിൽ നിന്ന് ആരെ കണ്ട പറയു ആഹ് നീ എന്താ അടുക്കളയില്
ആ അതെ ആ കാര്യം നൽക്കും പക്ഷെ ഞങ്ങള് പുറത്ത ആകുമ്പോ ഞങ്ങള് ചിലപ്പോ അങ്ങട് അങ്ങട് അധികം പോകല പെറത്താണ് അപ്പൊ അങ്ങോട്ട് പോവാനുണ്ട് അവിടന്ന് ഇതേ പോലെ പിന്നെ ബാത്റൂം ഞാൻ ക്ലീൻ ചെയ്യാറല്ലേ എനിക്ക് ക്ലീനിനോട് താല്പര്യമല്ല ഒക്കെ ആളന്നെ ചെയ്യട്ടെ പക്ഷെ വീട്ടിൽ വരുന്ന സമയത്ത് അവിടന്ന് പിന്നെ ഇവിടെ ഞങ്ങളെ അധികം ഒരുമിച്ച് താമിച്ചിട്ടില്ല ഞങ്ങ ഹൗസ് വാർമിംഗ് കഴിഞ്ഞ ഒരു മാസ ആയപ്പേക്കിന് ആള് പോയി പുതിയ വീട്ടില് അപ്പൊ ഇനി അവിടുന്ന് എല്ലാവരും പിയൂ ട്ടോ
അതെ അതെ അവർക്കും അവർക്കും അതൊരു ബുദ് ബുധിമട്ടണ് മറ്റുള്ളരെ എന്തെരും പറഞ്ഞാലോള്ളത് ഇപ്പൊ ഞാൻ ൻ്റെ ബോയ്സിനോട് ഞാൻ പറയാ അവര് കഴിച്ച പ്ലേറ്റ് അവരോട് തന്നെ കഴുകാൻ പറയും പക്ഷെ ഉമ്മച്ചി ഉമ്മച്ചി ടൈമില്ല എന്നൊക്കെ പറയാ പക്ഷെ ഞാ പറ കഴിച്ച പ്ലേറ്റ് മാത്രം കഴുകച് ച്ച മതി പിന്നെ അവരുടെ ഡ്രസ്സ് അവ ഉം എല്ലാം എല്ലാം മടക്കി വെച്ച കഴിഞ്ഞാലും ചെറിയാൾതും വച്ച് നേരം വച് ടുട്ടിന് ഫോൾഡ് ചെയ്യില്ല
ഞാൻ ഞാനാരാ ഇപ്പ മോളത ആണെങ്കിലും തന്നെ അലക്കിയത് കൊ ഇതാക്കെ ഞട്ട് റൂമിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കും മടക്കി വെച്ചോട്ട അത് ആ
ക എന്താണ് നമ്മള് വിചാരിച്ച സമയത്ത് അത് ഫോൾഡ്ത് കിട് കിട്ടുലാ ട്ടാ ആൺപിള്ളേരെ അടുത്ത്ന്ന് അവര് അവരുടെ സൗകര്യം നോക്കി എല്ലാം കഴിഞ്ഞു ആ അതല്ല പെൺകുട്ടികളെ പിന്നെയും കിട്ടും അതാ ഞാൻ പറഞ്ഞ ബോയ്സിനെ കിട്ടില്ല എന്നാ ഞാൻ പറയണത് ആൺകുട്ടികളെ കിട്ടുന്നില്ല അതെ നല്ല കാര്യം വളരെ നല്ല കാര്യം മോളുടെ പിന്നെ മോൾ നോക്കിക്കോളും ബോയ്സിന് പക്ഷെ എ കിട്ടാറില്ല പക്ഷെ ചെയ്യാൻ വിധ വിചാരിച്ച ഫാസ്റ്റ് ആയിട്ട് അവര് ചെ ചെയ്യൻ ചെയ്യും അങ്ങനെയണ്ട് ഉം അവർക്ക് പിന്നെ വെക്കേഷൻ
ആ എന്റെ പിന്നെ ആ മോന് പിന്നെ ചെറുതാ രണ്ട് വയസ് ആയിട്ടേ ഉള്ളൂ
ആയിറ്റൊള്ളൂ ആ സമയം ഒണ്ട് ഹ് ഹ് അതലേ ആഹ് അപ്പൊ പിന്നെ കുട്ടി പെൺകുട്ടികൾക്ക് ഒന്നുകൂടെ ഒന്ന് ഇൻട്രസ്റ്റ് ഇണ്ടാവും പക്ഷെ എന്റെ മോൾ ഇതുപോലെയിരുന്നു ഇപ്പം ഒന്നുകൂടി വെലുതായി ഒരു ഡിഗ്രി ആ പായ ബി ടെക് കാരിയായി അപ്പൊ അവൾ പിന്നെ വരുമ്പോ ആ അതെ അവ കുഞ്ഞിക്കു- യ്യാ ചോറ് വരി കൊടുക്കണം ഒക്കെ ചെയ്യണം അപ്പൊ ഞാ വിചാരിക്ക പാവം ആ മോള ഒരാളെള്ളൂ ആൾക്ക് ക്ഷെ ഇഷ്ടമാണ് ഹോസ്റ്റല് ഇഷ്
ആ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഒരു ഇത് ഇതായിട്ട് വര അല്ലതൊനോക്ക ത്ര പ്രശ്നള്ളതല്ല
ആ ഭയങ്കര കൊഴപ്പൊന്നുല്ല ഞാന് ഹോസ്റ്റലർന്ന ആയിരുന്നു പക്ഷെ ഹൈസ്കൂൾ സ്റ്റഡീസ് എട്ട് ഒമ്പത് പത്ത് അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നു എ ക്ക് എന്റെ പാരൻറ്സ് എപ്പോഴും ഒപ്പംമാണെന്നെ ഒക്കെ ചെയ്യരുന്നു അങ്ങനത്തൊക്കെ ആ പക്ഷെ എന്റെ മോള് ബി ടെക്കി ലൊക്കെ അങ്ങനെ ആകുമ്പോ അവര് രെ എൻജോയും കൂടെ ചെയ്യണെ ആണാലോ പിന്നെ റെസ്ട്രിക്ഷൻസ് ഇല്ല
ആ ആ അങ്ങനെ ഒ കൊഴപ്പില്ല ഞങ്ങളെ ഹോസ്റ്റിലൊക്കെന്ന് പറഞ്ഞഞ് കഴിഞ്ഞാല് ക എന്താച്ചല് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല ഒര് ഒ ഒരു ദിവ സ സൺഡേസ് മാത്രം ഫോൺ തരും നമക്ക് പിന്നെ കോളേജ് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാല് പതിനഞ്ച് മിൻറ്റ് ഫോൺ തരും വീട്ട്ക്ക് വ്ളിക്കാൻ വേണ്ടിട്ട് നമ്മട്ത് അത് കഴിഞ്ഞാ നമ്മള് ഫോണ് വാടനേൽ
അതെ ആ പക്ഷെ മോൾക്ക് ആ മോൾഡ് സ്റ്റഡിക്ക് ഫോൺ ക്ലസിലേക്ക് കൊണ്ട് പോണം അതു കൊണ്ട് പ്പോ ആൾക്ക് തനെ അഡ്വാൻസ്ഡ് ആട്ടുള്ള ഫോൺ വാങ്ങിക്കൊട് ത്തിരിക്ക്ന്നെ അവൾക് ഫോ ഫോണ് വേണം ക്ലാസ്സിലേക്ക് ഫോൺ കൊണ്ടോണം അപ്പൊ ഫോണില് നമ്മൾ സ്വയം റെസ്ട്രിക്ഷൻ വെക്കന്നല്ലാതെ വേറരോപ്ഷനവിടെല്ല ഫോൺ എന്തായാലും കൊണ്ടോണം മാസ്റ്റ് പിന്നെ ഫോണില്ലെങ്കിലും പ്രശ്ണാണിവര്
ആഹ് അത് വരെ നിക്കുമ്പോ ഇപ്പൊഴൊക്കെ ഇനി കുറെേ കാലമായി, ആദ്യത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാല് ക്ലാസ്സില് ഫോണ് കാണാൻ പറ്റൂലാ
ആ ഇണ്ട് കാരണം അത് ആ അത് സോഷ്യലി ത്രങ്ങട്ട് ആആ ഒരു വേവ് ലെങ്ത് വന്നിട്ടില്ലല്ലോ ഇ അപ്പൊ പിന്നെ ഓക്കെ ഇപ്പൊമ്മക്ക് അറിയാം, ഫോൺ ഇല്ലാണ്ട് ഒന്നും നടക്ക് ക്കില്ല എന്നുള്ളത്. പക്ഷെ അതിനുള്ള കൺണ്ട്രോള് ഓരോരുത്തരും കുട്ടിയാണെങ്കിലും വലിയോരാണെങ്കിലും ഓരോരുത്തര്സ് സ്വയം ഇണ്ടാക്കി എടുക്കണം എന്നുള്ളതാണ് കുട്ടികൾക്കതുണ്ടാവില്ല ഏയ്‌ കുട്ടികൾക്കതുണ്ടാവില്ല, പക്ഷെ, ഇണ്ടാവാൻ വേണ്ടി നമ്മള് അതിന് ആദ്യം നമ്മള് നന്നാവണെന്ന്
നന്നാവണം, സത്യാണ്. അല്ല നമ്മള് ഒരു ഇൻസ്റ്റ് ലെ ഒരു റീൽസ് കണ്ടാപ്പിന്നെ തൊടങ്ങിയാ പിന്നെ അങ്ങനെ തോണ്ടി കൊണ്ടിരിക്കും ചെയ്തു ങ്ങനെ പോകും. പിന്നെ ടൈമ് പോണതുമറിയില്ലാ തുല്ല പ്രത്യേകിച്ച് എനിക്കൊക്കെ മ്മളെ ഹസ് ബൻഡും ഇല്ലല്ലോ അങ്ങനെ
ഏ
മോൾക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടി വെച്ചൊഡ് താമതി
അതെ എനിക്ക് സ്ക്രീൻ ടൈമ് നല്ല കൂടുതലാ എന്നിട്ട്, എന്നിട്ട് കസിന് അനിയത്തി ഡോക്ടറാണ്. അവള് ജസ്റ്റ് എന്റെ ഫോൺ എന്തിനോ വാങ്ങിച് അപ്പോ പറ ഓ ഇത്താത്ത എന്താ ഇത്താത്തേടെ സ്ക്രീൻ ടൈമിൽ എന്റർടൈയ്മെന്റ് ഒന്ന് അത് മാ ത്രേള്ളൂ മീൻസ് അത് എന്റർടൈമെന്റ് എന്നു വെച്ചാല് നമുക് എന്തെല്ലാം കാര്യങ്ങള് ചെയ്യാണ്ടാവും പക്ഷെ, അത് ചെയ്യണ്ട എന്നു വിചാരിച്ചു ഫോൺ എടുക്കുന്ന ഒരവസ്ഥ
ഹാ ഹാ ഞാന് മെയ്നായിട്ട് ഇപ്പോ ഗാർഡനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തക്കാണ്
വളരെ നല്ല കാര്യം അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട്ണ്ടെങ്കില് എനിക്ക് ആ സ്റ്റിച്ചിങ് ഇഷ്ടാട്ടോ എനിക് അത് ഞാൻ ചെയ്യും മ് ആ അതിലാ ഗഡനിംഗ് എന്റെ റ്റവും അത്രയും വലിയ ഹോബിയാണ് ഗാർഡന് ഭയങ്കരയിട്ട് ചെയ്യും.
ചെടികളുണ്ട് അപ്പ വൈന്നേരം
ആ ഞാൻ ഇപ്പ വിളിക്കാട്ടോ ഞാനൊന്ന് കട്ട് ചെയ്ത് വിളിക്കാം ഓക്കെ ശരി